ഹലോ ഗുഡാ എന്താ പരിപാടി ഹലോ
പരിപാടി ഇങ്ങനെ ഭക്ഷണം കഴിച്ചിങ്ങനെ ഇരിക്കയാണ്
എന്താണ് ഇന്നത്തെ സ്പെഷ്യല്
എന്തെല്ലാം വിശേഷം
സുഖായിരിക്കുന്നു മഴയുണ്ടാ അവിടെ
ഓ അങ്ങനെയൊന്നുംല്ല ചെറിയൊരു മഴ
ആ ഇവിടെ അടിപൊളി മഴയാ എന്താണ് ഉച്ചത്തെ സ്പെഷ്യൽ എന്താണിന്ന്
ഉച്ചയ്ക്കുള്ള സ്പെഷ്യല് അയലക്കറിയും പിന്നെ പയറുപ്പേരിയും ചിരങ്ങ കറിയും ചിരങ്ങ ചിരങ്ങ
അതെന്തുവാ
ചിരങ്ങാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കില് ഒരു എന്താ പറയാ നമ്മള് കുമ്പളൊക്കെ ഇല്ലേ കുമ്പളെങ്ങേടെ കറിയില്ലേ കുമ്പളെങ്ങേടെ കറി കഴിച്ചിട്ടുണ്ടോ
ആ ആ കുമ്പളങ്ങ കറി വക്കാറുണ്ട്
കുമ്പളെങ്ങേന്റെ ഒക്കെ ഒരു ടൈപ്പ് സംഭവമാണ് ചിരങ്ങ പക്ഷെ ഇതിലത്ത് തേങ്ങ അരച്ച് ഒഴിപ്പില്ല
ആ ഈ നമ്മുടെ ഈ സാമ്പാർ കഷ്ണത്തിലൊക്കെ കിട്ടുന്ന ഒരു
ആ അതെ അതെ അതെ പക്ഷെ അത് താളിപ്പായിട്ടുണ്ടെങ്കി നല്ല
ആണല്ലേ ആ അത് നല്ല വിറ്റാമിനാണെന്ന് പറയുന്നത് കേൾകാം പക്ഷെ ഞാൻ ആ സാധനം ഈ സാമ്പാർ കഷ്ണമൊക്കെ വാങ്ങിക്കുമ്പോ അതിൽ ആ സാധനം കിട്ടുമ്പോൾ നമുക്ക് അതറിയില്ലല്ലോ എന്താണെന്ന് അത് ഞാൻ കളയും ഇരി
ആ അത് ചുമ്മാ താളിപ്പാക്കിയിട്ടുണ്ടെങ്കിൽ നല്ല രുചിയാ കഴിക്കാനായിട്ട് അതിനകത്ത് ഒണക്കമുളകും ചെറിയുള്ളിയൊക്കെ ഇട്ടിട്ട് വേണം വറവിടാനായിട്ട്
ആണല്ലേ
കടുക് കടുക് ഉപയോഗിക്കൂല അല്ലാത്തത് ചെറിയ ഉള്ളിയും ഒണക്കമുളകും
പിന്നെപ്പ ജോ തനിക്ക് ജോലിയുണ്ടോ പൊറത്ത് ജോലി ഇന്നാ ഇവിടെ ഇന്ന് സാമ്പാർ തോരൻ മാങ്ങാച്ചാറ് അങ്ങനെ
ഓ മതിയല്ലോ
ആ മതി
പിന്നെന്ത് വേണം മതി മതി പിന്നെ വീട്ട് കൂടലിന് എന്താ വരാതിരുന്നേ
ആ തെരക്കായി പോയടാ ആ കൊറച്ച് വേറെ പരിപാടികളൊക്കെ ഇണ്ടായിരുന്നു അതുകൊണ്ട് ആണല്ലേ ആ പിന്നെ ഒരു ദിവസം ഇനി ഓണോക്കെ ആവൂലേ അപ്പ വരാം ഓണ വെക്കേഷന് ഒക്കെ ഇല്ലേ ആ ടൈമിൽ വെരാം ഓണത്തിനെ ഓണത്തിന് എത്താം നോക്കാം ആ
ആ ആയിക്കോട്ടെ ആയിക്കോട്ടെ അപ്പൊ നമുക്ക് ഒരുമിച്ച് പോവാം അവിടെ എല്ലാവരും ഉണ്ടായിരുന്നു നിന്റെ കുറവേ ഉണ്ടായിരുന്നുള്ളു അപ്പൊ എല്ലാവരും ചോദിക്കുന്നുണ്ട് ഉം അവിടെ നല്ല അടിപ പൊളി ആയിട്ടിണ്ട്ട്ടോ വീടൊക്കെ നമ്മള് പ്രതീക്ഷിച്ചതിനെക്കാട്ടിലും ഗംഭീരായിട്ടുണ്ട്
അതേ അല്ലേ
ആഹ എല്ലാം നല്ല ഫിനിഷിംഗ ആയിട്ട് എല്ലാ ജോലികളും കഴിഞ്ഞി ട്ടിണ്ട് പിന്നെ കിച്ചൺ ആണെങ്കിലും പിന്നെ അത അടുക്കള യാണെങ്കിലും പുറത്താണെങ്കിലും ഇത് റൂമാണെങ്കിലൊക്കെ നല്ല അടിച്ച പൊളിച്ച സൂപ്പർ ഏ
ഓണത്തിന് നമ്മള് ട്രിപ്പ് പോകുമ്പോൾ നമ്മക്ക് ഓക്കെ മൂന്നാർ പോവാം അതാണ് നല്ലത് മൂന്നാറ ആകുമ്പോൾ നല്ല രസമായിരിക്കും എഞ്ചൂരയാനൊക്കെ നല്ല
അതെ അതെ നല്ല ഫോട്ടോഷൂട്ടിനൊക്കെ നല്ല പ
നിങ്ങളും ആതന്നെ ഫോട്ടോ ഫോട്ടോ എടുക്കാനും
ഫോട്ട എടുക്കാനൊക്കെ നല്ലതാ പിന്നെ ഇപ്പത്തെ നല്ല കാലാവസ്ഥയില് നല്ല സ ഇതായിരിക്കും ഉം കാലാവസ്ഥ നല്ലതായത കൊണ്ട് നമുക്ക് നല്ലായിട്ട്
അടിപൊളിയായിട്ട് അത് തന്നെ
അതന്നെ ചേട്ടാൻ സമ്മതിക്കുവോ
ആഹ് ഇവിടെ അങ്ങനൊന്നുല്ല ഏ ഇവിടെ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമല്ല
ആഹ ഇവിടെ വലിയ പ്രശ്നാണ് സമ്മതം തരാനായിട്ട് സമ്മതം തരാൻ ഒരാഴ്ച മുന്നേ കയ്യങ്കാലം പിടിക്കണം
ആണല്ലേ അതൊക്കെ നമുക്ക് സമ്മതിപ്പിക്കാം
കഴിഞ്ഞ തവണ തന്നെ നമ്മള് പോയപ്പോഴേ ഒരു മാസം മുൻപേ ചോദ ചോ ചോദിച്ച ചോദിച്ചച്ച് എന്തൊക്കെയായിരുന്നു ആ വിടത്തേ ഇല്ല അവർക്ക് ഫ്രണ്ട്സിന്റെ കൂടെയൊക്കെ അവർക്കുംൊക്കെ നമ്മളെ വിടാനാണ് പ്രയാസം
അപ്പൊ ഓണമൊക്കെ ആകുമ്പോ സമ്മതം തരും ഇപ്പം മുതൽ ചോദ തുടങ്ങിക്കോ അപ്പോ ഓക്ക ഒക്കെ ആകുമ്പോ സമ്മതം
അതെ ഇപ്പൊ മുതലേ ചോദിച്ചു തുടങ്ങണം അപ്പൊ സമ്മതം കിട്ടണമെങ്കില്
അതന്നെ
അങ്ങനെയൊക്കെയാണ്
അതേ
പിന്നെ ഉ പിള്ളേരൊക്കെ
പിന്നെ ആ സ്കൂള
ഉം മടിണ്ടോ മഴയായിട്ട് പോവാന്
മാമ്മടിയന്ന് വെച്ചാല് നമ്മള് തല്ലി വിടുല്ലോ മടിയൊക്കെ പെയിക്കും ഇന്ന് പോണില്ല മഴയാണ് തല്ലിടും മഴയയാണെന്ന് പോണില്ലമ്മ ആ അന്ന് പോന്ന് ലീവ് എടുക്കാന്ന് ഞാൻ പറയും പ
ഓ അങ്ങനെയാകുമ്പോഴ പിന്നെ നമുക്ക് പോകുമ്പോഴും ഒരു വിശമം
പിന്നെ ട്യൂഷന് പോകൂ ആ പുള്ളീന്ന് വന്ന ഉടനെ പുള്ളിക്ക് റെസ്റ്റ് എടുക്കാൻ പറ്റുന്നില്ല ട്യൂഷന് പോകണം ട്യൂഷ കൊച്ച സ്കൂള് കഴിഞ്ഞ് വന്ന കഴിഞ്ഞാ പിന്നെ റെസ്റ്റ് എടുക്കാനുള്ള ടൈം ഇല്ല കൊച്ചിന് ഉടനെ ട്യൂഷ
ടൈമല്ല ടൈമല്ല ഇപ്പൊ പിള്ളേർക്ക് അതിനുള്ള ടൈമ ഇല്ല സ്കൂള് കഴിഞ്ഞ് വന്ന് അപ്പോഴേക്കും ട്യൂഷനായി
കോളേജിൽ പഠിക്കുന്ന ആള്ക്കാര് പഠിക്കുന്ന പോലെ ഒരു നാലാം ക്ലാസ്സ് പഠിക്കുന്ന ഒരു കുട്ടിക്ക് പഠിക്കാനുണ്ട് ഇംഗ്ലീഷ് മീഡിയം
അതെ അതെ പഠിക്കാനും ഉണ്ട് അപ്പോഴ അവർക്ക് ക്ക് ഇപ്പൊ ഒരുപാട് പ്രയാസമാണ് എല്ലാം ഒന്ന് റെഡിയായി വരണമെങ്കില് പിന്നെ ആകെയ ഉള്ളതൊരു ഞായറാഴ്ചയാണ് ലീവ്ള്ള അന്ന് പിന്നെ അവരെ കൊണ്ട് ബുക്ക് എടുപ്പിക്കണ്ട കുറച്ചന്ന്
രണ്ടു പേരല്ലേ
ആ രണ്ടു പിള്ളേരെന്നോ ഒരു പെണ്ണും ഒരാണോ ആ പത്തിലായിരുന്നല്ലേ ഞാ
ആ പത്തിലേക്കെത്തി വലിയ ആളായി പോയി പിന്നെ ഇതിന് മുൻപ് കണ്ട സമയത്ത് ഇജ്ജ് ചോദിച്ചായിരുന്നല്ലോ എന്താന്ന് വെച്ചാൽ നമുക്ക് പിള്ളേർ എത്ര ക്ലാസില എത്ര ക്ലാസില എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദാണ്ണത്
അതെ അതെ ഞാൻ മറന്നു പോയി എത്രല്ല ചെറിയ കുട്ടികൾ ആയിരുന്നു എന്നുള്ള ഇതാണ് ഞാൻ
അതെ അവര് നമുക്കൊന്നും ചെറുതാണ് പത്തിലാണോ ഒമ്പതിലാണോ അവരങ്ങങ് കയറി പോവല്ലേ ഉ ഞാൻ വീട്ടിൽ പോവാറുണ്ടോ
വീട്ടില് പോയിട്ട് വന്നേള്ളു
ആ അതെല്ലെ ഇനി ഓണത്തിന്റെ വെക്കേഷൻ
അയിന ഓണത്തിന്റെ ഒന്ന് പോണം വീട്ടിൽ കയറിയിട്ടൊക്കെ വേണം ട്രിപ്പ് പോവാൻ
എങ്ങനെ
വീട്ടില് പോയിട്ടൊക്കെ വേണം ട്രിപ്പ് പോകൻ ഓണത്തിന്
അതെ അതെ
അത വീട്ടിൽ കയറാണ്ട് ആ വീട്ടിൽ കയറാണ്ടൊക്കെ ട്രിപ്പ് പോയ പറയാ അവള് വീട്ടിൽ വരാണ്ട് അവള് ട്രിപ്പ് പോയെന്ന് പറയും ണൊക്കെ ആയതുകൊണ്ടേ വീട്ടീ കേറാതൊക്കെ നമ്മള് ട്രിപ്പ് പോയി കഴിഞ്ഞ അവള്ക്ക് ട്രിപ്പ് പോകാനാണ് വീട്ടിൽ പോകണ്ടേ ട്രിപ്പ് നേരിട്ട് ട്രിപ്പ് പോയിക്കഴിഞ്ഞാൽ പറയും അവക്ക് വീട്ടിൽ വരാ സമയല്ല കറങ്ങി നടക്കാനേ സമയമുള്ളൂ
ഞങ്ങളുടെ അടുത്തേക്ക് വരാൻ സമയല്ല അങ്ങനെയുള്ള പരാതികളോ
ആ പരാതികള്
അത് കാരണം ആദ്യം
വർഷത്തിലൊ അങ്ങനെ പറയും വർഷത്തിൽ ഒരിക്കലാണ് അവള് വരുന്നത് അങ്ങനെ പറയുള്ളൂ ആണ്ടിലൊരിക്കലാണ് വരുന്നത് എന്നൊക്കെ ഇനെ
ആഹ അപ്പഴ എന്തായാലും ഉണ്ടാവും പരാതി
അതെ
വൈകിട്ടത്തേക്ക് എന്താ
വൈകിട്ട് ചപ്പാത്തിയാണ് ഡെയിലി ചപ്പാത്തിയാണ് അടെ ഡയറ്റ് എടുക്കുന്നു
ഡയറ്റ്ന്ന് പിന്നെ വ്യായാമം ചെയ്യാറില്ലേ
പിന്നെ ജിമ്മിൽ പോകുന്നുണ്ട്
ഏ
ജിമ്മില് പോണണ്ട് ജിമ്മില്
ജിമ്മില് പോന്നുണ്ട് ഓ നല്ല കാര്യല്ലേ
അതെ അതെ
നല്ല കാര്യമാണല്ലോ ജിമ്മിൽ പോകുന്ന നമ്മളെ ബോഡിയൊക്കെ നമ്മളൊന്ന്
അതന്നെ പിന്നെ നമ്മള് വീട്ടിലും ഇത് ചെയ്യുന്നുണ്ട് യോഗ ചെയ്യുന്നുണ്ട്
എ അതിന്റെ കൂടെ വ്യായാമം അത്യാവശ്യണ ഇപ്പൊ
ഇപ്പഴത്തെ ഫുഡൊക്കെ
ഉം ഇഴത്തെ ഭക്ഷണങ്ങ അങ്ങനത്തെ ഭക്ഷണങ്ങളാണ് അപ്പൊ പിന്നെ ന ആ അങ്ങാതെ കൂടെ ഇരുന്നാലേ
ഇരുന്നാ ശരീരം ഇതാവും നമുക്ക് വീട്ടില് തന്നെ എക്സസൈസ് ചെയ്യാവേ സ്വയം ചെയ്യാം യൂട്യൂബൊക്കെക്കെ നോക്കി നമ്മള് ചെയ്യുക
അതെ അതെ ഞാൻ യൂട്യൂബിൽ നോക്കിട്ടാ ചെയ്യുന്നേ ആദ്യം നടക്കാൻ പോയിരുന്നു നടക്കാൻ പോയത്
ആ നടക്കാനൊക്കെഈ മഴയത്ത് നടക്കാനൊക്കെ എനിക്ക് നടക്ക പോവില്ല അഹ് ഇഷ്ടല്ല ഉം അതിന് നല്ല നമ്മള് വീ
മഴ കൊണ്ട്ണ് നടക്ക മഴ കൊണ്ട് നമുകൊ ഓട അയ്യോ മഴ വരുന്നേന്നും പറഞ്ഞിട്ട് ഓട
അ നടന്ന് നല്ല പനിയും പിടിച്ച് ഇല്ലാത്ത സുഖണ്ടായി
പക്ഷെ നമ്മള് മഴ നനഞ്ഞിട്ട് ആ അപ്പ തന്നെ കുളിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒന്നും ഉണ്ടാവില്ല
ആഹ് എനിക്ക് മഴ നന്ന്ു ഒരു തുള്ളി എനിക്ക് കുളിച്ചാലും കുളിച്ചില്ലെും ഒരു തു വെള്ളം തലയില് മഴവെള്ളം വീണലാഭ അപ്പം എനിക് ആയി
അത് ശെരി എനിക്കെന്നാ മഴ വെള്ളം എത്ര തട്ടിയാലും ഒരു പ്രശ്നവും ഇല്ലട്ടോ
ഒരു പ്രശ്നവല്ല
എനിക്ക് മഴളം തട്ടിക്കഴിഞ്ഞാല് അപ്പൊ കുളിക്കണംെന്നേ ഉള്ളു വേറെ വിഷയമൊന്നുല്ല കുളിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോ ക്കെ ആവും മഴ നനയുന്നത് ഇഷ്ടല്ല മഴ പൊതു വെ മഴ നഴയുന്നത് ഇഷ്ടല്ല
എനിക്കാ ഏ മഴ നനയണത് ക്ക ഇഷ്ടമാണ് പക്ഷെ നനഞ്ഞ കഴിഞ്ഞാ പ്രശ്നമാകും അതുകൊണ്ട് ഇഷ്ടല്ല പനി വരും
ഇഷ്ടല്ല എനിക്കാണെങ്കി മഴയാണ് റ്റാണ് മഴ ഞാൻ പിന്നെ പിള്ളാരോടും പറയും മഴ നനഞ്ഞഞ് കഴിച്ചോളൂ ട്ടോ ചെറിയ പൊടി മഴ തന്നെ ഞാൻ സമ്മതിക്കൂല അതിന്റെ ഒരു കാര്യം ല്ല നല്ല സ്ട്രോങ്ങ് മഴ പെയ്യ് അതില് ക
നനയ്പോളാണ് നമ്മക്ക് പിന്നെ നമ്മള് കുളി ക്ാനായിട്ടൊക്കെ പോകുന്ന ടൈമിലാണ ഈ മഴ പെയ്യണെങ്കിൽ നമുക്ക് മഴയത്ത് കുളിക്കാം അപ്പോൾ നമ്മൾ കുളി നട അല്ലാണ്ട് നമ്മ മഴ ഈ ചെറിയ ഉംഉം ചെറിയ മഴന്നഞ്ഞ നമ്മക്ക് പനി വരാ അപ്പൊ ശരി എന്നാ ഓക്കേ ബൈ
ആ ശരിയടാ ആ ശരി